ഹലോ?
ഹലോ ആഹ് എന്താ വർത്താനം
നല്ല വർത്തനം സുഖല്ലേ
ഓഹ് സുഖാണ്
ഫുടൊക്കെ ആയോ
ഓഹ് ഫുഡൊക്കെ ആയി ഇന്ന് ചിക്കൻ ബിരിയാണി ആണ് നിനക്ക് ഫുടൊക്കായോ ഓഹ് സന്തിക്കുന്നു സദ്യക്ക് നല്ല രസല്ലേ
ആഹ് സദ്യ നല്ല രസാണ് പിന്നെ പല ചേൽക്കും ചിക്കൻ ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കാറില്ലേ എങ്ങനെണ്ടാക്കിയ ചിക്കൻ ബിരിയാണി
ചിക്കൻ ബിരിയാണി എന്താ കുക്കറ്ട്ക്കാ അങ്ങട്ട് എന്താ എണ്ണ ഒഴി
ആഹ് കുക്കർല് ചിക്കൻ ബിരിയാണിണ്ടാക്ക ക്കല് ഭയങ്കര എളുപ്പയ്ക്കാരം അടുപ്പത്ത് ഉണ്ടാക്കണേ കാട്ടിലും എളുപ്പായിരിക്കും ഏഹ് കുക്കർല്ണ്ടാക്കണത്
ആഹ് ആഹ് ന്നിട്ട് പിന്നെ എണ്ണ ഒഴിച്ചിട്ട് അയ്ക്ക് കറവാപട്ടിംതൊക്കെ ഇടാ ഏലക്ക കായിം കറ്കപ്പട്ടടാ അണ്ടിപര്പ്പും മുന്തിരിയൊക്കെട്ടിട്ട് അയിക്ക് പാകത്ത വെള്ളൊഴിക്കാ ഇന്നട്ട് ആരി കഴ്കി വെക്കണം ആതിക്ക് ഇന്നട്ട് പിന്നെ പാകത്തെ വെള്ളക്കൊയി
ആഹ് നാനും ഇങ്ങൻ തന്നെണ്ടാക്കാറ്
ആഹ് പാകത്തെ വെള്ളക്കൊഴിച്ച് എന്താ അരി അയിക്കരീടാ കൈകിവച്ച അരിയ്ക്ക്ടാ ഇന്നട്ട് പിന്നെ ആ വിസില് ഉപ്പിടട്ടോ ഉപ്പിടട്ടിട്ട്
ആഹ്
ആഹ് ഉപ്പ്ട്ടാണ്ട് എന്താ അരി അയിക്ക്ടാ ഇങ്ങട്ട് പിന്നെ മൂടി വെക്കാ പിന്നെ രണ്ട് വിസലന്നാല് അഅ് ഓഫയ്യാ പിന്നെ മസാലണ്ടാക്കല് ഉള്ളി എരിയാ പിന്നെ വെൾത്തുള്ളി
സാലേണ് അടി പൊള്ളി
ആഹ് ആഹ്
ഇൻക്കല്ലേലും ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടാ
ട്ടോ അഹ്ശരി
പിന്നെ
പിന്നെ ഉള്ളികളൊക്കെ എരിയാ പിന്നെ വെൾത്തുള്ളി എന്ത ഇഞ്ചി വെൾത്തുള്ളിം ഇഞ്ചിയാ കാര്യായിട്ട് വാണ്ടേ പിന്നെ കൊർച്ച് ചെറിയ ആഹ് ആഹ് കൊറച്ച് ചെറി ചെറിയുള്ളി ഒക്കെ ഇടാ പിന്നെ തക്കാളി എന്താ പച്ചമുളക്ക് ഒക്കെടാ
ഉം
പിന്നെ അഒക്കെ ചതക്കാ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ട് എന്താ പേസ്റ്റ് രൂപത്തിലാക്കിട്ട് പിന്നെ വല്ല്യ ഉള്ളി എ വെ എണ്ണേ വാട്ടീട്ട് വല്ല്യ ഉള്ളി ഇതാക്കാ വയറ്റാ
ഇന്റെ വല്ല്യ ഫാനാണ് ചിക്കൻ ബിരിയേനി ഒള്ളു ഇൻക്ക് പ റ്റാ മന്തിന്റേക്കാട്ടിലും എവിടെ ചെന്നാലും ചിക്കൻ ബിരിയാണിനി ഒള്ളൂ ഞാൻ കഴി ക്കാറ് ചിക്കം ബിരിയാണി ഇണ്ടോ ഇണ്ടോ ചോയിച്ച് നടക്കലാ
ഏകദേശം എല്ലാർക്കും ചിക്കം ബിരിയാണിയാ ഇഷ്ടണ്ടാവാ
ഏ നിനക്കോ
എനിക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടം സദ്യെണ്
ഏഹ് ആഹ് സദ്യ ഞാന് ഇവിടെണ്ടാക്കി സദ്യ അല്ലെങ്കിലും കഴിക്കാനും എല്ലാത്തിനും നല്ല രസാ നാടൻ നാടനായിട്ട്ള്ള കാര്യങ്ങളാണ് ഞാന് പുളിശ്ശേരി ണ്ടാക്കീനു അവിയല് ഇണ്ടാക്കീണ് അവിയലൊക്കെ പിന്നെ അടിപൊളി ടേസ്റ്റാ
ആഹ് അവിയലൊക്കെ നല്ലഷ്ടാ ഇൻക്ക്
അത് സാമ്പാറ് ഈ എൻക്ക് കറീല് ഏറ്റൊഷ്ടള്ളത് സാമ്പാറാണ് എല്ലാ വെജി റ്റബിൾസും കൂടി ചേർന്നിട്ട്ള്ളതല്ലേ ഷ സാമ്പാറ്
ആഹ് ആഹ് പിന്നയ്ക്ക്ള്ള പായസം പായസൊക്കെ നല്ല ടേസ്റ്റ്ല്ലേ ആഹ് അടപ്പായസം യേസ് ഇൻക്കും അതെന്നെഇഷ്ടം പിന്നെ എന്താ ആഹ് പിന്നെ മസാല ഇണ്ടാക്ക്ണ പർഞ്ഞില്ലല്ലോ മസ് സാല ണ്ടാക്കി ആ അയ്ക്കാ ഉള്ളിയൊക്കെ വാട്ടി ചതവൊക്കെട്ട് പിന്നെ തക്കാളിടാ പിന്നെ എന്താ മല്ലിച്ചെപ്പ് പൊതീന അതൊക്കെടാ പിന്നെ കറിവേപ്പില അഒക്കെ ഇട്ടാണ്ട് നല്ലോം മിക്സെയ്യെളക്കാ ഉപ്പൊക്കെ ഇട്ടാണ്ട് പിന്നയ്ക്ക് മഞ്ഞപ്പൊടി മൊൾകും പൊടി അതൊക്കെടും ചിക്കൻ മസാല ബിരിയാണി മസാല അതൊക്കെടും
മസാല ഇല്ലെങ്കി ചിക്കനൊരു രസണ്ടാവൂലലെ മസാലെ മസ്റ്റായിട്ട് വേണ്ടത് ചിക്കൻ ബിരിയാണിക്ക്
യെസ് അതെന്നെ
പിന്നെ സദ്യക്ക് അടിപൊളി വായന്റെലേലൊക്കെ തിന്നുമ്പോ വായന്റെല തിന്നുമ്പോ പിന്നെ ഒന്നുകൂടി അടിപൊളിയായിരിക്കാ സദ്യ
ഓ വ എന്താ സ എ
സാദാ ചോറെന്നെ വായന്റെലേല്ട്ട്ട്ടാ തിന്നാറ്
ഓ
സദ്യ പിന്നെ ഏകദേശം ഭൂരിപക്ഷം ആൾക്കാര്ക്കൊക്കെ സദ്യ പിന്നെ ഭയങ്കര ഇഷ്ടേ ക്കാരം ച്ച് സദ്യ ചിക്കനും നാടനായി റ്റുള്ള കാര്യങ്ങളൊക്കെണ് ഇൻക്ക് കൂടുതലിഷ്ടള്ളത്
നാടൻ ഭക്ഷണത്തിനാ എല്ലാർക്കും താല്പര്യംണ്ടാവാ പിന്നെ ചെറിയ മക്കളൊക്കെ പിന്നെ ബിരിയാണി എന്താ മന്തി അങ്ങനെയൊക്കെയല്ലേ ഇഷ്
അവരൊക്കെ പിന്നെ അങ്ങൻത്തൊള്ളു കഴിക്കാറ് ഇൻക്ക് പിന്നെ നാടനായിട്ട്ള്ളതൊള്ളു പറ്റാ ഭൂരിപക്ഷം ആൾക്കാർക്കും നാടൻ ഏഹ് നാടനൊള്ളു പറ്റാ
ഉം അത് ശെരിയ പായസത്ത്ക്ക്‌ നല്ല പാലൊക്കെ പാർന്ന് നല്ല ടേസ്റ്റേക്കും
പലതരത്തില് പായസണ്ടാക്കൂലെ ങ്ങളെങ്ങനെ പായസണ്ടാക്കല്
ഞാന് എന്താ പാൽ അധിക തിളപ്പിക്ക പാൽ അല്ല സേമിയ ഉണ്ടാവല്ലോ സേമിയോ എന്താ
അനക്ക് ഭയങ്കര ഇഷ്ട
സേമിയ അതിക്കെ എന്താ നെയ്യിൽ നെയ്യി എടുക്കാ എന്നിട്ട് സേമിയ അങ്ങനെ കുറച്ച് ഇതാക്കാ വാ ഇതെടുക്കാ നരിച്ചെടുക്ക ചെറുതായിട്ട് അങ്ങനെ
നെയ്യ് ഇല്ലാതെ സേമിയ പായസം രസണ്ടാവലോല്ലെ
ഇല്ല ഏ ഇല്ല പിന്നെ ആയ്ക്ക് ഇതൊക്കെ ഇട പിന്നെ അത് ഇതാക്കിയിട്ട് കുറച്ച് വെള്ളം ബാര കുറച്ച് ചൂടു വെള്ളം വാരാ സെമിയത്തേക്ക് ന്നിട്ട് നല്ലോ അഹ് വെന്തി വെന്തിട്ട് പാല് വാര പാല് ഒഴിക്ക എന്നിട്ട് ഒഴിചി ട്ടെ നല്ല പഞ്ചസാരൊക്കെട്ട് ഇങ്ങനെ അളക്കാ
ക്ക് പാലൊക്കെ പായസത്തി ഉണ്ടാവുമ്പോ അ ടിപൊളി ടേസ്റ്റാ എനിക്കും സെമിയ പായ സം കിട്ടിയാ പിന്നെ കു ഏഹ് കുടിച്ച് കഴിയാന് ഒരു മിനിറ്റ് പോലും എടുക്കണ്ട അങ്ങനെ കുടിക്കും ഞാൻ
അതിപ്പോ പാൽ ഫുള്ള് പാൽ നല്ല ടേസ്റ്റകും വെള്ളം ഒഴിക്കാതെ പോറഞ്ഞാല്
അഹ് കട്ടിക്ക് ആ ഒരു പാല് മാത്രം ഒഴികുമ്പോ നല്ല ടെസ്റ്റ
അതാണ് ടേസ്റ്റ് ഉം നമ്മള് ഫുള്ള് വെള്ളക്കിയ ഒരു രസ ഉണ്ടാവൂല
അഹ് ഒരു രസവും ഉണ്ടാവൂല നമ്മള് കട്ടിക്കാപാല് മാത്രം ഒഴിക്കുമ്പോളാ ണ് ആ സേമിയ പായസത്തിന്റെ ഒരു രസം അണ്ട് കിട്ട
അഹ് പി നിനക്ക് പുളിഞ്ചി ഉണ്ടാക്കാലറിയോ
പുളിഞ്ചി ഇണ്ടാക്കല് ഞാന് അങ്ങനെ തട്ടിക്കോട്ട് പൊളിഞ്ചി ഇണ്ടാക്കല്
ഓ പുളിഞ്ചിണ്ടാക്കല് പുളി കുറച്ച് വെള്ളത്തിട കൊറ കുറച്ചൊക്കെ എടു
നല്ല രസ ഞാൻ പുളിഞ്ചി ഉണ്ടാക്കി അത് തട്ടിക്കൂട്ടയിരുന്നു
ഓഹ് അഹ് ശരി പിന്നെ ശർക്കര എടുക്ക ശർക്കരയൊക്കെ നല്ലോ ഇതാക്കിട്ട് ഉരുക്കിയിട്ട് ഫസ്റ്റ് പുളി വളർത്തിട്ടിട്ടുണ്ടോ ശർക്കരഒക്കെ ഇത്താക്കല് ഉരുക്കൽ എന്നിട്ട് പിന്നെ രണ്ട കൂടി പിന്നെ നമ്മള് ഇഞ്ചി നല്ലോ ചെറുതാക്കി പീസാക്കി അങ്ങനെ അരിയാ എന്നിട്ട് പിന്നെ അയ്ക്ക് നല്ല ടാസ്റ്റാ
ഉം പുളിഞ്ച് അല്ലെങ്കിലും ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടള്ള ഒരു
ആഹ് ആഹ് ഇതാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കും ചെയ്യും ഉം
സദ്യക്ക് പപ്പടവും കാര്യങ്ങളൊക്കെ പൊടി ഇതാക്കി പിന്നെ
പിന്നെക്ക് ര രസം ഉണ്ടാവല്ലോ നല്ല രസ അത് നല്ല ടേസ്റ്റല്ല പിന്നെ ഒരു ദിനോള ഉണ്ടാക്കൂല്ലോ എന്താ പറയലപ്പോ എന്താ ഒരു എന്താ പറ കിട്ടണല്ല പേര്
പിന്നെ കിച്ചടി ആഹ് കിച്ചടി പച്ചടി അതൊക്കെ ഞാൻ ഉണ്ടാക്കി എനിക്ക് ഓർമ്മ കിട്ടണില്ല
ഓ അത് ശരി
കിച്ചടിയും പച്ചടിയും ഇല്ലാതെ സദ്യുണ്ടോ
ഓഹ്
കിച്ചടിയും പ ആഹ് അതിൽത്ത ഹൈല കിച്ചടിയും പച്ചടിയും രസം പപ്പടവും പുളിഞ്ചിയും ആഹ് പായസൊക്കെയാണ്
ഉം പായസം നല്ല ടേസ്റ്റ് ചോറ്
ഞാന് എന്താ ഞാന് ചോറിനേക്കാട്ടിലും പായസാണ് കുടിക്കാറ് അതങ്ങട്ട് കുടിച്ച് വയറ് നിറക്കും
ഉം കല്യാണത്തിന് പോകുമ്പോ നമ്മുക്ക് ഏറ്റവും തിന്നാൻ പൂതിയുള്ള സാധനം സദ്യയൊക്കെ പിന്നെ ഉം മറ്റൊക്കെ ബിരിയാണി നമ്മള് മന്തിയൊക്കെ എപ്പളും ഉണ്ടാക്കണല്ലേ ആത് പിന്നെ അത്രക്കാണ്ട് ഇത് പോവൂല എന്നാലും ഉണ്ടാക്കിയ ടേസ്റ്റാട്ടോ വേറെ
ചിക്കൻ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ആഹ് ചെറുപ്പം മുതലേ എനിക്ക് ചി ക്കൻ ബിരിയാണിയും ഒക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു ഇപ്പൊ
ചിക്കൻ ബിരിയാണിക്കന്നെ എന്താ അച്ചാറ് തൈര് അതൊക്കെയല്ലേ
ഞാന് ചിക്കൻ ബിരിയാണി കിട്ടിയാ മെയിൻ ആയിട്ട് തൈര് ഹൈലൈറ്റ് തന്നെ തൈരാണ്
ആഹ് പിന്നെ മന്തി മന്തി കബ്സ ഒക്കെ പറയുമ്പോ അയിക്ക് നമ്മള് സോസ് തക്കാളി സോസ് വൈറ്റ് സോസൊക്കെ അല്ലെ ഉണ്ടാക്കുവാ
ഉം അത് അടിപൊളിയാണ്
ഉം അത് നല്ല അടിപൊളി
പിന്നെ പച്ചടിയും കിച്ചടിയൊക്കെ ഉണ്ടാക്കാന് ആഹ് സുഖാരിക്കാം
ആഹ് അതൊന്നും കൂടിയൊരു ഈസി ആയിട്ട് തോന്നും
ആഹ്
അല്ലെങ്കിലും സദ്യ സദ്യ പറഞ്ഞാല് ഉണ്ടാക്കാൻ നല്ല എളുപ്പവാ പക്ഷെ അയിക്ക് എ അരിഞ്ഞെടുക്കാനാണ് പണി പച്ചക്കറി ഒ ക്കെ ഉണ്ടാക്കിയ ആഹ് വെജിറ്റബിൾസ് ഉം ഉം ടാസ്‌കുള്ളൂ പിന്നെ ഇണ്ടാക്കാൻ വലിയ പണിയില്ല
ഉം എന്നാലും സദ്യ ഉണ്ടാക്കാൻ വല്ല്യ പണിയില്ല അരിയാൻ ആണ് കുറച്ച് ഗതികേട് ചിക്കൻ ബിരിയാണി പിന്നെ കു ക്കറില് ഉണ്ടാക്കാണ് ഏയില് ഉണ്ടാക്കിയാലും അടിപൊളി നല്ല ര ടേസ്റ്റ് ഉണ്ട്
അല്ലെ ഞമ്മള് കുക്കറ് ഇതാക്കുമ്പോ വേഗം എളുപ്പം ആവും പക്ഷെ നമ്മള് ഈ അടു പ്പത്ത് വെച്ചുണ്ടാക്കുവല്ലോ ഈ കുടിക്കാരെ ച്ചാണ്ട് നമ്മള് വെള്ളവൊക്കെ തളിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടായിക്ക്‌ നമ്മള് ഊറ്റിയെടുക്കുവല്ലോ ചോറ് അതേപോലെ ഓണ്ടാക്കിയാല് വേറെ എന്നോണ്ട് വേറെ ടേസ്റ്റായിരിക്കും പിന്നെ ആക്കിയിട്ട് പിന്നെ നമ്മള് അയിന്റെ അടി വായെന്റാലൊക്കെ വെച്ച് മസാലയൊക്കെ ചോറിന് ചോറ് വച്ചിട്ട് വായന്റെലാക്കെ വെച്ച് മസാല ഇടുമ്പോ നല്ല ഐലേറെ ടേസ്റ്റാക്കും വായിന്റെ എലേന്റെ ഇതുണ്ടാവുമ്പോ
ആഹ് വായന്റെ ഇലക്കെന്നെ വാട്ടിങ്ങാണ്ട് അടിപൊളിയാക്കാം അല്ലേലും ഞാൻ വെറുചോറ് വരെ വായേന്റെ ഇലയിലാണ് കഴിക്കാറ്
ഓ
വായേന്റെ ഇലേല് തിന്നുമ്പോ വേറൊരു ടേസ്റ്റാണ് എന്നൊന്നുല്ലാത്തരു ടേസ്റ്റാ
ആഹ് അത് ശരിയാ വായേന്റെ ഇല പിന്നെ അങ്ങനെ തന്നെയല്ലേ പിന്നെ ഐക്ക് ബീഫ് ബീഫൊക്കെ നല്ല ഇഷ്ടവാ എനിക്ക്
ഉം
ബീഫ് ഒക്കെ നല്ലോ നമ്മള് നല്ല മരിഞ്ഞെടുത്താ നല്ല ടേസ്റ്റ്-
ഉം ബീഫക്കെ അടിപൊളിയാണ്
ആഹ്
സദ്യന്ന് പറയുമ്പോ നാടനായിട്ടുള്ള കാര്യങ്ങളാണ് സദ്യല് കൂടുതലും ഉൾക്കൊള്ളുന്നത് ബുരിപക്ഷ ആൾക്കാർക്കും സദ്യയാണ് ഭയങ്കര ഇഷ്-
ഉം ആഹ് ആഹ് ശെരിയാ ഉം ഇന്നാ ശെരിന്നാഓക്കെട്ടോ പിന്നെ വിളിക്കാം ഉം ഓക്കെ ബൈ ഉം ഓക്കെ